ഹലോ ആഹ് ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം ചായകുടി കഴിഞ്ഞോ
ഏയ് ചായുടി ഒന്നുംല്ല ഗ്യാസ്കഴിഞ്ഞിണ് അപ്പന്ന് ചായ ഒന്നും ഇല്ല
അത് ശെരി എന്നേ ഗ്യാസ് കയിഞ്ഞപ്പം
ഗ്യാസ് ഇന്നലെ
ഏഹ്
പിന്ന കടി ഉണ്ടാക്കണ ഇതൊന്നും നമുക്ക് ചട്ടിയാളൊക്കെ കരണ്ടടുപ്പ്മ്മെ പോവും കടി അങ്ങനത്തെൊന്നും പോവില്ലല്ലോ
ആ ആഹ് ഇനി എന്താ കാട്ട അപ്പൊ
ഞാൻ മോളോട് മദ്ര സവ്ട്ട് തറവാട്ട്ന്ന് കുടിച്ച് വരാന് പർഞ്ഞു ഓള് ഇന്നലൊക്കെ അവ്ട്ന്ന് കുടിച്ചവന്നീന്ന് പിന്നെ മുപ്പര് ഇനി ചോറിനേ വരോള്ളൂ
ആ അപ്പ ചോറാക്കലേ
അപ്പഞ്ഞി ഇൻക്ക് പിന്നെ എന്തെലും അഡ്‌ജെ പാലപ്പത്തിന്റെ മാവണ്ട് കൊർച്ച് അപ്പഞ്ഞ് ഞാന് ഒര് നോൺ സ്റ്റിക്കിന്റെ ചട്ടി കുട്ടിണ്ടയ്മ പോണത്
ഏ ഏ ഏയ്‌ ഇജോറ്റക്കാണയ് പിന്നെ പറ്റോല്ലോ
ആ ഞാന് ഞായറാഴ്ച ആവോണ്ടേ
അ ആ
ചോറൊക്ക വെക്കാണ്ട്
ആ ചോറ്കുക്കർലും
എളച്ചി ആദ്യം ഒര് കമ്പനീക്ക് പോയിന്നേ ആടെ ബ്രോസ്റ്റ്ന്റെക്കെ എന്താ ഹോൾസൈല് ഒന്നായിട്ട് പോണ കമ്പനീക്ക് ഇപ്പോള് അവ്ടെല്ല ഇപ്പോഴ് ടെക്സ് റ്റൈസിലാ അപ്പൊ അവ്ട്ന്ന് എന്തോ ആ ബ്രോസ്റ്റിന്റെ കട്ട് പീസ് ഉണ്ടാവല്ലോ
ആഹ്
അത് കുറേ പേരേക്ക് കൊട്ന്ന്ട്ത്ത്ണ് അർഞ്ഞു അപ്പൊഹ് ഞാ ഇൻക്കും മൂത്തച്ഛനും നാ തൂനും പെരീകൊക്കെ ഓരോരോ കീസ് അപ്പം അത് ന്നലെ കൊടുന്നീനായി അത്ണ്ട് കൂട്ടാൻ
ഏ അഹ് ശെരി അപ്പ എങ്ങനെ നല്ല പീസാളാ ചെറിയ പൊട്ടാളോ
ല്ല അത് കാഴ്ത്തിന്റെ ഭാ അങ്ങനെ ഇട് ക്കാ ബ്രോസ്റ്റിന് ഇട്ക്കാത്തെ സ്കിന്നോട് കൂടിയ്ള്ളേ മാത്ത
ആ സ്
നെയ്ച്ചോറക്കണം വിചാരിച്ചിനി അരി കിട്ടീട്ടില്ലാ
നെയ്ച്ചോറും കറി
നെയ്ച്ചോറും കറിം ബ്രോസ്റ്റും
ആ സൂപ്പറായല്ലോ അതൊണ്ട്
ഉം അയ്ന് കുക്കറ് ഇല്ലാത്തൊണ്ട് ഗ്യാസ് എവിട്ന്നേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്താ കാട്ടാറീലാ കുറെ പീ ഗ്യാസിന്റെ ഈ ബുദ്ധിമുട്ടൊണ്ട് ആ തേരാ മടിയ്കാരം എല്ലാർക്കും
ആഹ് ആ ആയിരർപ്പ്യണ്
അയിന് പക്ഷെ ചെറിയ കുറ്റി ഉണ്ട് അയ്ന് എഴുന്നൂറ്പ്പ്യ നർക്കാൻ ഞാൻ പറഞ്ഞു അത് നറക്കണ്ടാന്ന് ഞാന് കാരണം ഐക്ക് മുന്നൂറുംടിം കൂട്ടിയാ വൽത് നറക്കല്ല നല്ലത്
ആ അൗ ചെർദിന അപ്പന്ത ഏ
ന്റെത് കൊറെ നിന്ന് ഞാന് കരണ്ടട്പ്പ്മ്മേ അധികം വെക്കാ
ആഹ് കരന്റട്പ്പ് ച്ചും ഉണ്ട് കരന്റട്പ്പ് ഇച്ച് അതിൽ പേടിയാണ് അത് തന്നെ കരന്റ് ബില്ലായിറ്റെ
നക്കങ്ങനെ എറെന്ന് രണ്ടുർുപ്പ്യ അങ്ങനെക്കെ വര്ല്ലള്ളൂ കാര്ണം എ സി ഇട്ണല്ലേ
ആ എ സി ങ്ങളും ഇടും എ സീന്റെ ആൾക്കാരാ ഞന്ച്ചി അലർജി ഇണ്ടായിട്ട് എ സി ടാല്ണ്ടേ ഞാന് ഈ ഫാൻന്റെ കാറ്റട്ടിയാ ഏറെ തുമ്പാണ് ഇപ്പൊ
ആ ആഹ്
അപ്പ ഞാന് എ സി ഇടും എ സി ഇടാ ച്ച് വാതില് ഒർന്ന ച്ചാലും മതീച്ച് അയ്ല് ചെർക്കനും വാണം
ആ ആഹ്
ഓന് ഓനാ ഓ എ സി ഇട്ന്നാല് എ സി ഇട് അല്ലെ ഫാനിടണം ഫേനാണേ ഫേനിങ്ങള് ഇട്ട പിന്നെ തുമ്പീട്ടി അലർജീന്റെ അണുക്കള് കൂടിയിറ്റേ
ആ
അപ്പൊ അതിങ്ങനെ മരുന്നിട്ട് ശെരി അലർജി ആയുർവേദം കുട്ച്ച്ണ്ട്. അതോണ്ട് ചെറിയൊരു കൊറവുണ്ട്. ഇംഗ്ലീഷ്
വടെണ്ട്ർണടീ പിന്നെ കുഞ്ഞുട്ടിന്റെ ലേബക്കെ നിക്കണ സ്ഥലല്ലേ
ആഹ്.
ആഹ്, ഞങ്ങളോട്ക്കൊക്കാ തീരീണെ
ആഹ് ആഹ്
അവ്ടൊവ്ടോണ്ട്ന്ന് പർണു ങ്ങനെ ഉം ഡോക്ടേ ഇംഗ്ലീഷ് ന്നട്ട് പ് ഇംഗ്ലീഷ് ഇന്റെ നാത്തൂന് നല്ല അലർജ്യാ. ഓക്ക് പിന്നെ ആരക്കേ ഓള നാത്തൂനോ ഓൽക്കൊക്ക ല്ല കൊറവുണ്ടോല്ലോ വല്യ മെര്ന്ന്നൊന്നും വെല്യ പൈസില്ല നല്ല കുറവുണ്ടുല്ലടാ കാൺച്ചിട്ട്
ഏഹ്, ഞാൻ ഡോക്ടർ കോൾനീല് ഡോക്ടറെ അവ്ടെ ചെന്ന്കാണ്ട് ഡോക്ടറെ കാണിച്ചീന് അലർജീന്റെ അന്നോട് പറയാനൊരു കൊറവു കുടെച്ചി ഇനി വെറും അലജിന്റെതായിട്ടില്ല, ആർജിന്റെ അണുക്കള് കൂടി കാണേ മൊ പ്പുകുടീ മറ്റേ ഈ ചൊറിണ്ടായിറ്റേ
യെന്തോര് കെത്യടാ, ചൂടുകുരു പൊന്തിയമാര്ക്ക്ണ്ട് നറച്ച് പൊന്തും. പ്പൊ അത് കുട്ച്ചിട്ട് കൊർവ്ണ്ട്. പീ നല്ലം കൊർഞ്ഞിട്ടില്ല ന്നാലും
യി വടൊന്ന് കാൺച്ചോക്കണ്ടി. ന്നം വടെ ഉം ഉം മ്മ പർഞ്ഞി തറവാട്ട്ത്തെ
ആഹ്, ആഹ്, ആഹ്
ഔടെ കാൺച്ചോക്കണ്ടി. കാര്ണം നാത്തൂനൊകല്ലോണ്ടാൽണ്ട്. പിന്നെ ഓള നാത്തൂനല്ലോണ്ടാൽണ്ട്.
ഏഹ്.
അപ്പൊ ഔടെ കാ
നോക്കട്ടെ ആദ്തെ ആയുർവേദ് തിന്റെതില് ന്ന്ട്ടെ പ്പെഈ ആയുർവേദത്തിമ്മേങ്ങനെ പോണോണ്ടെയ്ന്ന് പിന്നെ കഷായോം മര്ന്നും അങ്ങൻത്തെ കാര്യങ്ങൾക്കെ ഏ ഏ ഒന്നൂല്ല. അതാണ് പിന്നെ സുഖം
ആഹ്.
മറ്റേ എർച്ചി, മീന് സാനങ്ങള് അങ്ങൻത്തൊന്നുല്ലെങ്കി തയ്നൊന്നുല്ല്യ. ത് ഇല്ലത് ഒയിവാക്കണ്ടത് താണ്. തണ്ത്ത സാനങ്ങള്, ഫ്രഡ്ജില് വെച്ചൊരു സാനം തിന്നര്ത്. തണ്ത്തള്ളം കുട്ച്ചെര്ത്. പച്ചള്ളം കുടി ച്ചെര്ത് പച്ചള്ളം തെൾപ്പിച്ചാറിയതാക്കി കുട്ച്ച ആകെ ചാതി പറ്റാത്ത സാനങ്ങളാണ് കാര്ണം നാൻ തുമ്പും. മയക്കാലായ പിന്നെ ചൂടെള്ളണ്ടാക്കിക്കലാണ്. പച്ചള്ളം കുട്ച് ച്ചാ പൂതിയാവ്മ്പളാ കുട്ച്ചാ, കുട്ച്ചുമ്പള് തൊണ്ടെലെര്താവും ചെജും. എന്തൊരു കെത്യേടാണാ ആ ഒരാ അല്ലീ ഈ അലർജിന്റെതെയ്ട്ട് എന്ത് കെ ത്യേടാണറിയോജി. ഞാ ഔ ഔത്തു കൂടൊക്ക മാസ്ക് ട്ടോണ്ടാളാ ആഹ് ൻ്റെ റബ്ബേ അമ്മക്ക് കാൺണോൽക്കതറീലാ. നമ്മളീ അൻഭവിച്ച്ണ രാവിലെ അത് നീച്ചാനോട് പറ ഒരാട്ടം. ക്കം തുമ്പും ഞാൻച്ച് രാവിലെ നീച്ചാ പിന്നെ ചായേം കടിണ്ടാക്കാനും തോണൂല്ല ഒന്നുല്ലത് തുമ്പീറ്റ്ന്നട്ട് തലവേദനിം കൊരിം അതുണ്ടായ്റ്റ് ഞാൻ പിന്നിം കെടക്കും. ന്നട്ടാ പിന്നെണ്ടാവ പ്പന്നെട്ട് ഈ ആയുർവേദായോണ്ട് ചെറിയൊര് മാറ്റണ്ട്. കഷായങ്ങനെണ്ടാക്കി കുട്ച്ചണം അതാണ്ല്ലെത്. ഗുളികാളും, അ വാ അതന്നെ പർഞ്ഞീക്ക്ണു. അത് എല്ലാരും അതേമാര്ക്കല്ലേ നൂറ് നൂറൊക്കെണോലേ അഅ്ണ്ടാകാൻ പാട്. പാട് സാധാര്ണ അണ്ക്കള് അതാണ് ആയിര്ത്തിച്ചില്ലാനക്കായ്ക്ക്ണതേ.
അ എന്താ അങ്ങനെയാവൊലെ.
അയ് അതങ്ങന അതെയ്നാത്രം ഞാൻ കെതിയെട്ട് ഞാൻ പർഞ്ഞു പൊടീം സാനങ്ങളുആയി ആവ് വ്ണില്ലാ ന്നാലും തുമ്പുവാണ് അയ്ച്ചാദ്യേ അലർജില്ലേല്ലേ അത്ങ്ങട്ട് കൂടി വന്നു. ആയ്ക്കൂട്യേ ആഹ് ആദ്യം ഞാൻ കൊറേ നോക്കീക്ക്ണ്. പഷെ അതൊക്കെ മര്ന്ന് കുട്ച്ചുമ്പം മാറും പിന്നെപ്പൊ ത്പ്പോ പുട്ത്തം പുട്ട്കാണ്ടില്ലതായി. അയിൻ്റെടങ്ങാറന്നോട് പറ്യാ ഔത്തു കൂടി മുഴുവനും മാസ്ക് ഇട്ടുകൊണ്ട് ഞാൻ നടന്ന ഒരു പെട്ടി മാസ്ക് വാങ്ങി അതികഴിഞ്ഞു ഇപ്പം രണ്ടമത്തെ പെട്ടി വാങ്ങിച്ചേക്കണം
ഒ ഈ പെരിന്നൊക്കെ മാസ്ക് ഇടും
പെരിന്ന് മാസ്ക് ഇടലാണ് ഇപ്പോ ഒന്ന് ഇതയിക്ക് ണ് ചോരുമ്പോൾ ഇതിമ്മ ൽ ഏതായാലും ഇടണ അല്ലാതെയ ഇണ്ടല്ലോ നമ്മള് മാസ്ക് ഇട്ട് കൊണ്ട് നിക്ക
എം ഇം
എപ്പോഴും മാസ്ക് കിട്ടോണ്ട് മാസ്ക് കിട്ടാലേ നമുക്ക്കെറയും
ആഹ ആ
അല്ലെങ്കിൽ ഇതന്നെ സംഭവം
ഏ
എ ന്തോര് എടങ്ങർണ് പറയ ഇത്
ആതുമ്മൽ ഈ അലർജി ഉണ്ടായ കതി യേട് നെ പറയണേൽ ക്ക് ഇപ്പത് ചെറിയൊ ഒരു അസ്
ആ അതാ പറഞ്ഞ തേ അതനെ കാക്കു പറയുന്നത് നമ്മളിപ്പോ കാണുന്നൽ. ഇരിക്കുന്നവക്കക്ക് അലർജി യാണ് അടിച്ചു രോ ഇക്കഅത് ഇത് പറിയുമ്പോ കാണോലിക്കാതൊരു ഇതാണ്അലർജി കാര്യ പാ റ്റുല എന്നില്ലെ
ആം
നറച്ച് കിളിയ ൾആളാണ് പൊറത്ത് ആ പെരന്റെറെ ആട ഒന്ന് കണ്ടാക്കീ ഇല്ലേ പോയിറ്റ് ഇല്ല ലീവ് ഇല്ല ഉച്ചക്ക്പോയറോ നീവിന്റെ ഒന്നും പറയ കേട്ടില്ല
നപ്പ്ള ഉച്ചൊക്കോ
ഉച്ചക്കയറ ഉച്ചക്ക എ നോട് വിളിച്ചാൻ പറഞ്ഞക്കോ ചോറണ്ടോ ഞാൻ പതിനൊന്നരക്ക് എന്നോട് പറഞ്ഞണു അത് പന്ത്രണ്ടാണക്കും ആവും നീ ച്ചാൻ
അപ്പൊ സുബയ എന്ത ചെയ്യ സുബെ നിസ്ക്കരിച്ച് കടക്ക് ണ
സുബൈ നേരം വെൾത്ത് താ അതില വേദയാണെങ്കിൽ സുബൈസ്കരിച്ചോ അല്ലെങ്കിൽ അത് പോകയും ച്ിച്ചോ
ഇം
കാര്യ രണ്ടരം മൂന്നര എത നേരത്തൊക്കെ ഉണെങ്കിൽ ചിലപ്പോ അങ്ങനെ ചെിലപ്പൾ കുറച്ച നേരം നോക്കും വന്ന് ആഹ ആഹ ആഹ് അങ്ങനൊണെങ്ക നോക്കും അല്ലെങ്കിൽ പിന്നെ അവ കിടക്കയും ചീച്ചും നീച്ചി നിസ്കരിക്കചെയ്യാതോ
ആഹ അത്ശരി
ഈ നാർത്തെ തന്നെ കടക്ക്ക്കെ പോകണങ്കില് ഒമ്പണിയെ ഒൻമ്പതരൊക്കെ അങ്ങ എത്തിച്ചാണെങ്കിലൊക്കെ അ തര് നക്കൂല അപ്പൊ പിന്നെകടക്കും
ആഹ ആഹ അത ശരി കുട്ടികളൊക്കെണീറ്റോ
ഇല്ലേ വലേൻ ട്യൂഷനും പ്പോയി മറ്റോണ്ട് ഇവിടെ
ഓൻഓണരും പാല് കെടുക്കു ഒറങ്ങും
ആ
ഒന്ന് ഒറങ്ങ അപ്പ
ഭക്ഷണം മീൻ വരോന് വിചാരിച്ച് നിക്ക്ണ് പക്ഷെ മീൻകാരെ കാണണില്ലന്ന് ഇന്ണ്ടാവലോ വണെങ്കിൽ ഏഴെ മുക്കാലക്കായി ലെ
ആഹ് മീന് പറഞ്ഞപ്പ ഞാൻ ഗ്രൂപ്പില് നോക്കിയിറ്റുല്ല ഇന്നാള് മീൻകാരന് അമ്പത് രൂപ കൊടുക്കാനും ഇണ്ട്
ആഹ് ഞാന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കലാണ് ഇതിലെ വരുമ്പോ വാങ്ങല
ആഹ് മറ്റേ ഇപ്പൊ മത്തിക്കൊക്കെ കുറവുണ്ടോണില്ലേ ഇന്നാളൊക്കെ കണ്ടീനു ഗ്രൂപ്പിൽ ബയ പത്ത് ഏ നൂറുപ്പിയ ഒരു കിലോന് എന്നൊക്കെ പറഞ്ഞു
എനിക്കറിയില്ല ഞാന് ഇന്നലെ ഒരാള് വന്നില്ല അ യാള്ഞ് വില കുറഞ്ഞിട്ടാണാവോ വരാത്
ആഹ് ഇപ്പൊ നാള് കണ്ടിന്ന് നൂറുപ
ഉം ഇന്നാള് അടവുണ്ട് നല്ല രസണ്ടായിരുന്നുട്ടോ ഇരുന്നൂറായിരുന്നു കിലോന്
ആഹ് അയന്നെ ഇബെടി ഇബെടി ഞാൻ ഗ്രൂപ്പില് കണ്ടിന്ന് അടവ് പറഞ്ഞുങ്ങാട് കണ്ടിരുന്നു ഇരുന്നൂർ രൂപ അപ്പ ഇജ്ജെങ്ങനെ വാങ്ങിയത് ഒരുകിലോനോ
ഇല്ല ഞാൻ അതിന് മീന് വാങ്ങുമ്പോ ഞാൻ കണക്ക കാണക്കാക്കിയേ വാങ്ങുള്ളൂ ഞങ്ങൾ നാലാളല്ലേ ഇള്ളേ അപ്പൊ നാല് മീൻ വാങ്ങും
അപ്പൊ അയ്ന് എത്ര രൂപ്യാ കൊടുക്കുക
അപ്പൊ ചെലപ്പോ അറുവുറുപ്പ്യാ പിന്നെ ഞാന് വേറെ എന്തേലും ഒരു മീൻ കുടിവാങ്ങും രണ്ട് വിതം വാങ്ങും ഞാൻ ഉച്ചക്ക് ഒന്ന് രാത്രി ഒന്ന്
ആഹ് കറീ ഒന്നും ഉണ്ടാക്കും പൊരി ഉണ്ടാക്കുംല്ലേ
കറി വെക്കാണ്ട് കറി ഉണ്ടാവും എല്ലാന്നുണ്ടെങ്കി ഞാന് അടവൊക്കെ വാങ്ങ ഉച്ചക്ക് മുരിങ്ങ എന്തങ്കിലും താളിക്കും ഇത് പൊരിക്കും ഉച്ചക്ക് പിന്നെ അന്തിക്കക്ക് രണ്ട് വിതം മീനോക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങും
ആഹ്
സുഖളാ നമ്മൾ ഇവിടുന്ന് വന്ന് വാങ്ങുമ്പോ നമ്മുക്ക് നോക്കി നമ്മുക്ക് ഇഷ്ടമുള്ള വാങ്ങാം ഓല് കൊണ്ട്രുമ്പോ പിന്നെ ഒന്നായിട്ടങ്‌ കൊണ്ട്രല്ലേ
തറവാട്ടിലൊക്കെ വാങ്ങു അങ്ങനെ രണ്ട് വിധംഞങ്ങങ്ങള് പിന്നെ പൊതുവേ രണ്ടു വിധം വാങ്ങലില്ല തറവാട്ടിൽ ഒരു മീനെറ്റ് കറി വേറൊരു മീൻ പൊരിയൊക്കെ
ആഹ് അങ്ങനെ മത്തിയക്കെ ഉണ്ടങ്കിൽ പിന്നെ അങ്ങനെ വാങ്ങുട്ടോ ഒരു ഒരു പിടി മത്തി ചിലപ്പോ ഇരുപതുർപിയാ മുപ്പതുർപിയ ഒക്കെ ഉണ്ടാവുള്ളു കറിക്ക് അത്ര മതിയല്ലോ
ആഹ് ആഹ്
അങ്ങനൊക്കെ വാങ്ങും ഞാന് ഞാനങ്ങനെ തന്നെ മീന് അതികം ബത്തളോക്കെ ഉണ്ടെങ്കിൽ അത് മുപ്പറുപ്പ്യൊക്കോ അങ്ങനെയൊക്കെ വാങ്ങിക്കും കുട്ടി കുട്ടിഉണന്ന് തോന്നണ് ഞാൻ ഇപ്പ വിളിക്കട്ടോ
ആഹ് ആയിക്കോട്ടെ